കേക്കുന്നില്ലയോ
ആ കേൾക്കുന്നുണ്ട് ഇടയ്ക്ക് റേഞ്ച്ിൽ
ആഹ അതാ എനിക്ക് എങ്ങോട്ട് പതുക്കെ കേ ുന്നുള്ളായിരുന്നു അതായ
അവിടെ അതെഴ നല്ല ഇല്ല ഇല്ല നല്ല മഴ ക്കറുണ്ട് അപ്പൊ ഞാൻ അലക്കിയത്ത് തുണിയെടുത്ത് അകത്തിട്ടുണ്ടന്ന്
അതെയോ ആഹ ഇവിടെ മഴയാവുമ്പം അതാ പ്രശ്നം നമുക്ക് തുണി പിരിച്ചതാണ്െ ഭയങ്കര ബുദ്ധിമുട്ടാ വെയിലാവുമ്പ ആ ഒരു ബുദ്ധിമുട്ട അറിയത് ത്തില്ല മഴയാകുമ്പോ ഈ തുണിയും കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ അവിടെ ഇവിടെ ഓടണ്ട ഒര അവസ്ഥയാണ്
അവസ്ഥയാണല്ലേ ആഹ ആ
ആ അതെ നെയ വിരിച്ചിടാൻ അത്ര സൗകര്യം ഇില്ല നമുക്ക് പോർച്ചല് കുറച്ച ഒന്നിനുണ്ടായ കിട്ടി കഴിഞ്ഞ അവിടെ ഒഴിച്ചി ഇടാനുള്ള സൗകര്യമള്ളേ പക്ഷെ നല്ല മഴയ കാറ്റുമ ഒക്കെ ആവുമ്പം തുണിയൊക്കെ നാനങ്ങ
ആഹ കാറ്റടിറണോ അല്ലേ തല്ലറ്റോണ്ട് ഇപ്രാവശ്യം ഇപ്പ തുടങ്ങിയേ ഉള്ളേ ഇനിയാണ് വെള്ളപ്പൊക്കമ എല്ലാം വരാമെന്ന് തോന്നുന്നത്
വരാൻ പോകുന്നത് അതെ അതെ അയ്യോ അത് ഓർക്കുമ്പോഴ ആ പേടി ഇപ്പൊ മഴ പെയ്യുമ്പോഴേ പേടിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാ വെള്ളം ഗറുവോ എങ്ങനാ വഴ തോരാതാവുമ്പോഴേ ആഹ് വെള്ളം കയറും രണ്ടായിരത്തി പതിനെട്ട് വെള്ളമൊക്കെ കറിട്ടുണ്ട് ഓ നമ്മുടെ പ നമ്മുടെ പേരുണ്ടല്ലോ നമ്മുടെ വീടിന്റെ ഷ്ഡവാാർപ്പ് നേരെ വെള്ള പോയുള്ളവായിരുന്നു
ഏത് ആ വെള്ളപ്പൊക്കത്തില്ല
ആ രണ്ടായിരത്തി പതിനെട്ടിലെ വല്യ വെള്ളപ്പൊക്കത്തിന് പിന്നെ നമ്മുടെ വീട്ടില് പെട്ടെന്നിങ്ങനെ ഇരച്ച് കയറുവല്ലായിരുന്നു കുറേച്ചേ കയറിയത്
കുറേച്ചേ എന്നിട്ട് നിങ്ങ അവടെ
അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ആ അതെ അതെ മാറി താമസിക്കാൻ പറ്റി നമുക്ക് സാധനങ്ങളെല്ലാം അത്യാവശ്യം ല്ല മാറ്റാൻ പറ്റി എന്നുവെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ നമ്മുടെ മിറ്റം ഇങ്ങനെ നമ്മുടെ കാൽപാദം നേരെ വെള്ളമായി വെള്ളമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോ നമ്മുടെ മുട്ട് വരെ അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ അങ്ങനെ അങ്ങനെ ആരുന്നു അങ്ങനെ അങ്ങനെ കൂടി കൂടിയാ വന്നത്
അപ്പൊ നമുക്ക് മനസ്സിലാവും
മാറി ആ ആ പിന്നെ ഈ ഷട്ടറൊക്കെ തുറന്നു വിട്ടതല്ലേ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അറിയാ പറ്റൂലെ ഇങ്ങനെ വെള്ളം എരച്ച് കയ ല്ല വന്നത് നമുക്ക് പതുക്കെ പതുക്കെ കേറി ഇങ്ങനെ വരുവായിരുന്നു
ആ പത്ക്കെ പത്ക്കെ ആ ആ സമയം കിട്ടി നമുക്ക് അല്ല പെട്ടെന്നാണെങ്കി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്രിക്കും നമുക്കും തന്നെ ഒരു വെപ്രാളം വന്നിരിക്കും
ആ അതെ അതെ ആ പിന്നെ കുറച്ച് തുണി പിന്നെ മെത്ത അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ പിന്നെ നമ്മുടെ ഇലക്ട്രിക് സാനങ്ങളും അങ്ങന നമ്മടെ ഫർണിച്ചർ അങ്ങനൊന്നും വല്യ കേടൊന്നും വന്നിട്ടില്ല ഇങ്ങനെ വെള്ളം പെട്ടെന്ന് കേറി വരാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടെന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എ ഈ വിച്ചു അത്രയും വെള്ളം പൊങ്ങൂന്ന് നമ്മൾ വിചാരിച്ചില്ല അതുകൊണ്ട് ഈ ടി വി യൊന്നും ഇരുന്നത് എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വെള്ളത്തിൽക്കൂടെ നീന്തി വന്ന് എടുത്ത് മാറ്റുവായി ആ വെള്ളം എടുത്ത് മാറ്റി ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ വെള്ളം ഇരുന്നതിന്റെ ആ ടി വി ഇരുന്നതിൻ്റെ കറക്റ്റായി അവിടെ എല്ലാം വെള്ളവായി
വള്ളായി ഓ ഭാഗ്യ
ആ അതെ അതുകൊണ്ടിപ്പം ഈ മഴേന്ന് കേക്കുമ്പോ പേടിയാ വെള്ളം കേയറുവോ ഓടണോ എന്നൊക്കെയുള്ളരു പേടിയ അത് കഴിഞ്ഞേ പിന്നെ
ഞങ്ങക്ക് പിന്നെ വൈകിട്ട് നി ഇവിടെ ഇവിടെ ഇല്ലില്ല ഇപ്പൊ ഇവിടെ കൊഴപ്പോ ന്നുല്ല വെള്ളം കയറൊന്നുല്ല
അതെല്ലയോ
ആഹ് കൊറച്ച് പൊക്കൊള്ള കാരണേ വെള്ളം അങ്ങനെ കേറൂല
ആ അതെ ഇതെന്നെ പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ പുഞ്ചടെ ആഹ് ആഹ് നമ്മുടെ പുഞ്ചയുടെ സൈഡ് നമ്മുടെ അപ്പുറോം അപ്പുറം എല്ലാം പുഞ്ചയ ഉള്ളത്. അപ്പൊ പെട്ടെന്ന് വെള്ളവും കയറാനേ നട ക്ക് റോഡും അപ്പറോം ഇപ്പറോം പുഞ്ച വയല് വയല് വയല് ആ അതെ അതെ ആ അത് തന്നെ. അപ്പൊ പെട്ടെന്ന് വെള്ളം കേറാൻ ചാൻസ് ഉണ്ടല്ലോ ഓൾറെഡി നമ്മള് വയല് നിറയുമ്പഴത്തേനും റോഡിലോട്ട് വെള്ള വെള്ളം കയറും ആ റോഡി കയറുന്ന വെള്ളം നമ്മുടെ വീട്ടിലോട്ട് വരും. അങ്ങനെ അങ്ങനെ വേഗം വരുവല്ലോ.
ആ അങ്ങനെ കേറാണ് ആ ആ
ആ ഇതിപ്പം തന്നെ ഈ മഴയോട് കൂടി രണ്ട് കണ്ടം ഏകദേശം നിറഞ്ഞ് കിടക്കുവാ ഇത്രയും പെയ്ത മഴക്കകത്ത്.
അത് ഇത് മുഴുവൻ ആ ഇങ്ങനെ ഈ വയലീന്ന് വെള്ളം പോകാൻ വേറെ വഴിയൊന്നുല്ലല്ലേ.
ഇല്ല ഇല്ല ഇങ്ങനെ കെട്ടിക്കിടക്കുവല്ലേ ഈ ഇല്ല ഇല്ല ഇല്ല ഇങ്ങ അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ നി നീളത്തി കിടക്കുവല്ലേ. എങ്ങോട്ടും അങ്ങനെ ഒഴുകി പോകാനുള്ള ഒഴുകി പോകാനുണ്ടെങ്കിലും ചെറിയ തോടുകളൊക്കെ ഉള്ളു അതി കൂടെ വെള്ളം പോകതിനൊരു അളവില്ലേ. ആഹ് അതുകൊണ്ട് ആ വെള്ള ഇങ്ങനെ ഇല്ലില്ല നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ആണെങ്കിൽ ഈ നെല്ലൊക്കെ കൃഷി ചെയ്യുവായിരുന്നേ. പക്ഷെ ഇപ്പം കൊറേ നാൾ കൊണ്ടില്ലേ ഇങ്ങനെ പായൽ കേറി ആഹ് നല്ല ഭയങ്കര പൊക്കത്തി പയലേ കേറി ഇങ്ങനെ കിടക്ക അത് മ റ്റണെങ്കിൽ തന്നെ നല്ല ഇതല്ലേ അതുകൊണ്ടിപ്പം ആ അതൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു നെല്ല ഇങ്ങനെ ട്രാക്ടറ ഒക്കെ വന്ന നമുക്ക് കാണുന്ന ഒരു പുതിയൊരു ഇപ്പൊ അങ്ങനെങ്ങും കാണാറില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണുപ്പം അതെ അതെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണുമ്പൊ ഒരു സന്തോഷവായിരുന്നു. ഇപ്പം ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇപ്പൊ ഇ ഇല്ല
ഇല്ല അഹ് ആഹ്
വരും ഇങ്ങനെ ആ പായല് മേളോട്ട് പൊങ്ങി വരും വെള്ളം പറ്റും ആ പായൽ ഇങ്ങനെ തായെ കിടക്കും വീണ്ടും മ മഴ പെയ്യും പായൽ പൊങ്ങും അങ്ങനെ നല്ല ഉണക്കായിട്ടും പക്ഷെ അ പായൽ ഉണങ്ങോ എടുക്കോ ഒന്നും ചെയ്തില്ല. ആ പായല് അതുപോലെ തന്നെ
വീ നിങ്ങടെ വീട്ടില് വല്ല കൃഷി വേ വേറെ വല്ലൊ കൃഷിയല്ല വല്ലോ ചെടി നമ്മുടെ പച്ചക്കറി വല്ലൊ ന്ന
കൃഷി നേര്തെ ഉണ്ടായിരുന്നു. ഈ വെറ്റക്കൊടി നമ്മള് വെറ്റയില്ലേ വെറ്റ
വെറ്റ എന്താന്ന് എനിക് അറിയില്ല. മനസ്സിലായില്ല.
ക്കത്തില്ലെ മുറുക്കാനെ
ആഹ് വെറ്റില്ല
പെട്ടിക്കടേൽ ആഹ് അത് തന്നെ ആഹ് അതിന്റെ കൃഷിയുണ്ടായിരുന്നു നേരത്തെ
അഹ് ന്നിങ്ങ ങ്ങനെ വിക് വിക്കോ ഇത എന്നിട്ട്?
ആഹ് അതെ ങ്ങനെ ന്നെട്ട് നമ്മള് അടിക് ങ്ങനൊകെ കണക്കൊണ്ടാർന്നൊട്ടൊ. അടിക്കും നമ്മള് ങ്ങെനെ വിക്കും ചന്തേ കൊണ്ട് കൊടു ഓഹ് അല്ലെ ങ്യാവശ്യക്കാരുണ്ടല്ലൊ കടക്കാരൊക്കെ ഉണ്ടല്ലോ. ആഹ് കടക്കാർക്ക് കൊടുക്കു അങ്ങനെയൊക്കെ ചെയ്യുവായിര്ന്നേ. പിന്നെ ഈ വെള്ളപ്പൊക്ക ഇങ്ങനെ എടക്കിടയ്ക്ക് കേ ഇങ്ങനെ വരുന്ന കൊണ്ട് അതരു ബുദ്ധിമുട്ടാ. പാടീന്നെ ഇങ്ങനെ അളിഞ്ഞു പോവുകയും അങ്ങനെരു ബുദ്ധിമുട്ടാാവത്തില്ലേ
അപ്പൊ യാൻ പർഞ് ചോയ്കുന്നേ വെറ്റിലേന്നർഞ പടർന്ന് പിടിക്കണേണാ അല്ലെങ്കിൽ താഴ്ത് ണ്ടാവണേണാ
അല്ലല്ല പടരും പടരും പടരും നമ്മളതിങ്ങനെ കിളിച്ച് മേ വന്ന് കഴിയുമ്പോ നമ്മളത് കമ്പ് കു ത്തി കൊടുക്കണം. കമ്പ് കുത്തി കൊടുക്കുമ്പോ അതിങ്ങനെ അതേ പിടിച്ച് മേളോട്ട് കയറി കയറി കയറി വരും അത് നമ്മളിങ്ങനെ ഇടക്ക് വെച്ച് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കണം.
ആ കയറില കെട്ടി കൊടുക്കണ അല്ലേ
ആഹ കയറല്ല ചെറിയ നമ്മള ഇങ്ങനെ ഈ ഉ തെങ്ങിന്റെ ഒരു ഇത് കിട്ടും അതിങ്ങനെ ചെറിയ നൈസ ആായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ട് അത് ചുറ്റു അത് നൈസല്ലേ നമ്മുടെ വെറും കാലം കുറവാ അതിന്റെ തണ്ടിന് അപ്പൊ അതിനനുസരിച്ച് കെട്ടി കെട്ടി വരണം എങ്ങനെയൊക്കെ അത് അച്ഛനാള്ള സമയത്തന്ന അച്ഛൻപ്പ ഇപ്പ മരിച്ചിട്ട് രണ്ട വർഷം കഴിഞ്ഞു അപ്പ അതുകൊണ്ട് അതൊന്നും അങ്ങനെ ഇല്ല ആഹ് ഹസ്ബൻറും പുറത്തല്ലേ പിന്നെ നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ അത് ഏണിയെക്കൂടെൊക്കെ കയറണം ഒറ്റ വി ാനും ക്കെ
ആഹ ആ് നമ്മ പ്പ നടത്താൻ പറ്റൂല ചെയ്ത് അതിനാ അല്ലെ എ അ അല്ലാതെ തന്നെ ആ കപ്പല ഉണ്ട അതൊക്കെ ഉണ്ടല്ലേ ആ ഇപ്പളും ഉണ്ടാ ഇപ്പളും ഉണ്ടാ
ആ ഇപ്പം ഈ മഴ സീസണല്ല ഇപ്പ ഈ പറിച്ചല്ല പിന്നെ അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട്
ആണല്ലേ ആ ആ അത് നിങ്ങൻ വീട്ടിലേക്ക്ന്നെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കോ അല്ലെങ്കില്
ആ വീട്ടിലേക്ക് തന്നെ വാ അത്ര അങ് പുറത്തോട്ട് കൊടുക്കാൻ വേണ്ടി കാണത്തില്ല അതിനന് വേണ്ടി ങ്ങ ഇടാറില്ല ആഹ ഇടക്കയും മുറക ഒക്കെ നമുക്ക് ആ അതെ അതെ അങ്ങനെ എടുക്കാവല്ലോ
ആ ഇവിടെ ഞങ്ങൾക്കുണ്ട് പയറ് തക്കാളി വെണ്ട അതെല്ലാം വിട്ടി ടെറിസിന്റെ മുകളളിൽ പിടിപ്പിച്ചിട്ടുണ്ട്
ഓ അതെയയോ എനിക്ക് ഭയങ്കര ഇഷ്ട കൃഷി ചെയ്യുന്നതൊക്കെ നമ്മുടെ ആ ഇതിങ്ങനെ ഉണ്ടായി നമ്മുക്ക് എടുക്കുമ്പോ ഒരു പ്രത്യേക ഒരു സന്തോഷ അല്ലേ
ആ നമ്മ വേറൊരു സാധനം കൂട്ടുന്നില്ല എന്ന് പറഞ്ഞ വളയിട്ട് നിറ കീടനാശിനിയ ഒന്നുംും തളിക്കണില്ല നമുക്ക് നല്ല ഫ്രഷ് സാധനംിക്കും നമുക്ക് എന്നെ വേവിിച്ചച്ച് പിള്ളേർക്ക് നമുക്ക് എന്നെ കൊടുക്കുകയും ചെയ്യാം ഒന്നും പേടിക്ക
അതെ അതെ അതെ ചാണകമൊക്കെ കിട്ടുവ അവിടെ
ആഹ് ചാണൻ കിട്ടും
അതെല്ലയോ ആഹ ആഹ് അത ഏറ്റവും നല്ല വളം
ആ ചാണകം അതുപോലെ മുട്ടത്തുണ്ട് അങ്ങനെ ഓരോ സധങ്ങൾ ചായപ്പൊടി ആ അത തന്നെ സവാളത്തൊലി അതല്ല നമ്മൾ നല്ല വേസ്റ്റ് എന്തായാലും കളയനാണ് അപ്പൊ നല്ലതാണത്
അപ്പൊ ഈ ചെടിയൊക്കെ കാണുവല്ലോ ഒരുപാട്
ചെടി എന്ത റോസ തന്നെ മൂന്നര ടൈപ്പ്ുണ്ട്
ആ അതേലയോ ആഹ ആഹ് ആഹ് ഓ മനസ്സിലായി മനസ്സിലായി ആഹ്
ആ അത് തന്നെ മൂന്ന നാല് കളർുണ്ട് ചുവപ്പ് വെള്ള ഓറ നറഞ്ച്
ഓ അതൊക്കെ ഇപ്പ ഇങ്ങനെ ഈ ഈ ചട്ടിക്കത്ത് വെച്ചേക്കുായിരിക്കും അല്ലേ
ആ ചട്ടിക്കുള്ളില് അത് നമ്മ ആ അത മേടിച്ചിട്ട് മേടിച്ചിട്ട് പിന്നെ ഒടിച്ചച്ച്ൊടിച്ച് കുത്തി കുത്തി കുറേ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇട ചോദിക്കണ ആൾക്കാർക്ക് കൊടുക്കും അവര് ചോദിക്കേ അവര് പൈസ അവര് പൈസ അറിയ പൈസ മേടിക്കുവൊന്നുമല്ല നമ്മ ഒരു സഹായം
ആ് നമ്മുടെ ഒരു സന്തോഷം പണ്ട് തൊട്ടേ എങ്ങനെയ നമ്മളിപ്പോൊ ഒരു പോയി കഴിഞ്ഞൽ അവിടുന്ന് ഒരു ചെടി കൊണ്ടുവരാം നമുക്ക് കൊറക്ക വരൂല്ലല്ലോ
ചോദിച്ചിട്ട് നമ്മ വരുള്ളു ചോദിച്ചിട്ട് മേടിച്ചിട്ടേ വരുള്ളു അപ്പൊ നമ്മ ഇതുപോലെ കൊറെ ചോയ്ച്ചിട്ടുണ്ട് അപ്പൊ അത് പറഞ്ഞ നമ്മ നമ്മളെ പറ്റി നമ്മുക്ക് ഉള്ളത്കൊണ്ട് സഹായിക്കും
അങ്ങനെ ആന്നല്ല ഒരുപാട് ചെടിയാവുന്നത് നമ്ക്കിപ്പൊ പലടത്ത് നമുക്ക് വീട്ടള്ളതായിരിക്കത്തില്ല അപ്പുറത്തെ വീട്ടിലുള്ളത് അവരുടെ വീട്ടിലുള്ളള്ളതായിരിക്കത്തില്ല നമുക്ക് ള അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു എടുത്തും അതെ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം ചെടി അത്യാവശ്യം കുറവാ ഉള്ളിടയ്ക്ക്ങ്ങ് ഭയങ്കര ക്രേസ് ആയിരുന്നു ചെടി എങ്ങനെയക്ക അങ്ങനെ ഇടയ്ക്കി ഇരിക്കുമ്പോ ഒരു ക്രേസ് വരും ഇടക്കിരിക്കുമ്പം വേണ്ടാ തോന്നും അങ്ങനെയൊക്കെയാണ്
എനിക്കിപ്പ ചെടിയുടെ ആതാണ് പറഞ്ഞാ ഫാഷൻ ഫൂട്ട് സംഭവല്ലേ കേട്ടട്ടുണ്ടോ ഫാഷൻ ഫൂട്ട ആ അത് ആ ആ പൊ നെറെയുണ്ട് ഇപ്പ പറ പന്ന പിടിച്ചിട്ട് അതി രണ്ടായിര
മറ്റേല്ല ചൊമന്ന ആ മറ്റേ അകവ ഇല്ല അകത്ത് മഞ്ഞ ഉള്ളത് കൊൊണ്ട് അകത്ത് ഓറഞ്ച് കളറൊള്ളത് കൊൊണ്ട് ഇവിടെ ആണെങ്കിൽ അകത്ത് ഓറഞ്ച് ഉള്ള ഫാഷൻ ഫ്രൂട്ടായിരുന്നേ അതെ അതെതെ അതെയോ
അത് നല്ലതല്ലോ പിള്ളേർക്കെ കൂടുതൽ നല്ലതല്ലോ
ആഹ അതെ നല്ലത നല്ലതാ
അത്ണ്ട് ഇവിടെ അത്
എടാ ഞാനേ ചായ ഇടാനേ അടപ്പിലോട്ട് വെച്ചിട്ട് വരാ വേ നമുക്കെട ഞാൻ വിളിക്കാം കേട്ടോ
ആഹ ശരി ഓക്കെ എന്നാൽ